എന്തൊക്കെയാ
ഉം
കേക്കണില്ലേ സുഖാണ് അങ്ങനെ പോണ്
നിങ്ങളെന്തെങ്കിലും സംസാരിച്ചു തൊടങ്ങൂ ഞാന് ചെറു സ്റ്റാർട്ടിങ്ങാണേ
എങ്ങനെ
ഞാന് സ്റ്റാർട്ടിങ്ങാണ് അപ്പോ ഇനിക്കി മച്ചും എങ്ങനെയാണ് ഇത് തുടങ്ങണ്ടേന്നരുതില്ല
ആഹ് ഓക്കെ ഓക്കെ എന്താ എന്താ ചെയ്യുണ്ത് പഠിക്കാണോ
അല്ലല്ല പഠിക്കിയല്ല
ആഹ് അപൊ അതെ ലേ ആഹാ എന്താ ബിസിനസ് ചെയ്യണേ ആഹ് ആഹ് അതെ തെ കസ്റ്റംമർ ഇണ്ടാ ന്നട്ട് ന്നട്ട് അയില് ക്രിസ്മോക്കൻ്റെ അതെ ലെ എങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴിയാണോ വാട്സആപ്പ് വഴിയോ ഉം ആഹ് ആഹ് അതെ അതെ ആഹ്
അപ്പോ താല്പര്യണ്ടോ
ൻ ഡ്രസ്സാളാണോ അതോ സാദാ ചുരിദാറോ പതരെക്കൊ കഴിഞ്ഞു ആഹ് അതെ ല്ലെ ആഹ് ഉം
ഇപ്പൊ എന്തെക്കെയാ ചായക്കെ കുടിച്ചോ
ഉം ആഹ് ചായുടിക്കെ കഴിഞ്ഞങ്ങനെ നിക്കാ
ഉം
പിന്നെ ന്നിട്ട് എന്താ ആൾക്കാരൊക്കെ ദൂരള്ള ആൾക്കാരൊക്കെ വാങ്ങിക്കൽണ്ടോ
ഓഹ് ഒത്തിരി പേര് വാങ്ങിച്ചിട്ട്ണ്ട് എല്ലാർക്കും നല്ല അഭിപ്രായാണ്
സബെയ്ൻ ആഹ് മെഹന്ദി എന്തെങ്കിലും ബന്ധണ്ടോ മെഹന്ദി ഡിസൈനിങ്ങൊക്കെ ബന്തന്തെലും ഉണ്ടോ ഇടാനോ അങ്ങനെ
ഞാന് ഹിജാബും അതുപോലെ ഡ്രസ്സ് അങ്ങൻത്തെക്കെ റീസെലിംഗാണ് പിന്നെ ഓൺലൈൻ ആയിട്ട്
കാൺണ്ണോ ആഹാ അയ്ശരി
അല്ലാ ഇത് ഒരാളെന്നെയല്ലേ സംസാരിക്കിണേ ഒന്നിൽ കൂടുതല് പേര് സൗണ്ട് കേൾക്ണ്
ആൾക്കാരുണ്ട് ഞാൻ വീട്ടിലാണേ
ഓഹ് അങ്ങനെ
ആഹ് ആയിക്കോട്ടെ കറണ്ടില്ല കര്ൻ്റ് ഉം
ര്ണ്ട് പോവാൻ മഴെ അങ്ങനെന്തെലും പെയ്തോ
ആഹ് മയണ്ടെർന്നേ
ഓഹ്
ഉം
നിങ്ങൾക്ക് ആണെങ്കീ എന്നോട് ന്തെം ചോദിക്ക്യ ഹ് ഞാന് ഇത് തുടക്കായതോണ്ടെ എനിക്കറിയില്ല ട്ടോ
ആഹ് അത് കൊഴപ്പൊന്നുല്ല പിന്നെ ന്നട്ടല്ലേ പ്പോ ഓരോന്ന് പഠിക്കാ ഉ പിന്നെ എന്താ ന്നട്ട് പഠിക്കാം പോവ്ണ്ടോ ന്തേനേലും
ഇല്ല ഞാന് എനിക്ക് അഞ്ചാംന്തി ഓൺലൈൻ വഴി എം ക്യൂ ടി ഞാന് ഓൺലൈൻ വഴി മദ്രസക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ
ആ അതെ അതെ ആവ്
ആ പ്പ അതിന് വേണ്ടിട്ട് ഒരു മാസ്ത്തെ ഒരു കോഴ്സ്ണ്ട് എംബ്യുട്ടീ പറയും.
ആഹ് ആഹ് ഉം
മെന്റർ കുറാൻ ട്രെയിനിങ്ന്നറഞ്ഞിട്ട് പ്പഅത്
ഉം ആ അതേലെ?
ഉം
ഉം
വീട്ടിലാരാക്കെണ്ട്?
വീട്ടില് ഉമ്മ ഉപ്പ എല്ലാരുണ്ട് കുട്ടികള് എല്ലാരുണ്ട്
ങ്ങനെ പേഴ്സണൽ മാട്രോക്കെ സംസാരിക്കാൻ പറ്റുവോ?
ഇല്ലല്ല അല്ല കുടുംബ കാര്യങ്ങള് അതുപോലെ എന്തെലും വിഷയം വെച്ചുകണ്ട് സംസാരിക്കാന്നാ പറഞ്ഞെ. ഏ ന്യൂസ്, ഫിലിമ്
ഓക്കെ എങ്കില് ഒഴിവ് സമയങ്ങളക്കെയോ? മനോഹരിത അല്ല ആക്കാൻ വേണ്ടിട്ട് ങ്ങളെന്താ ചെയ്യ റീഡിങ്ങോ മ്യൂസിക്കോ അങ്ങനെന്തേലും?
ആ ഞാൻ എല്ലാത്തിലും ആക്റ്റീവാണ് മ്യുസിക് ആ സ്വന്തോന്നുല്ല ന്നാലും നമ്മക്ക് കഴിയണപോൽക്കെ നമ്മളങ്ങ് ചെയ്യ അത്രന്നെ.
ഉം എന്തെ എന്തേലും ചെയ്യ്ന്നുണ്ടോ?
ചെയ്യണൊന്നുല്ല നമ്മള് വീട്ടില് വെറുതെ ചുമ്മാ ഇരിക്കല്ലേ അപ്പവോരെ മൂളിപ്പാട്ടും പാടി അല്ലെങ്കി എഴ്ത്ത് കയ്യ്കിട്ട്യട്ത്ത് വായ്ച്ച്
ഉം ഉം
അങ്ങനെ അല്ലാതെ അയ്നാറ്റ് പൊർത്ത് ആൾക്കാരെ പഠിപ്പിക്കേ അല്ലെയി ഇങ്ങനൊന്നുല്യ
ഓ എല്ലാ ഏ പഠിക്കെ ഏതു വരെയ?
പ്ലസ് ടു കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുട്ടിളായി കുടുംബം ആയി. അപ്പപ്പോ വീട്ടിലിരുന്നയക്ക്.
ആ അല്ലേ ഇതിലെന്തക്കെയാ ചോയിക്കണ്ടേ ഒന്ന് നിങ്ങളെന്നോട് പറയോ?
അതന്ന ഞാം പറഞ്ഞത് വായന, പാചകം, കൃഷി അതൊക്ക ചോയിക്കാം നമ്മള് നമ്മള പറ്റെ പേഴ്സണലായിട്ടുള്ള സംസാരങ്ങളൊന്നും വാണ്ടാന്ന് മാത്രം.
ഓക്കെ.
ടെൻഷനടിക്കാനൊന്നുല്ല അമ്മക്ക് വീട്ടില് കൃഷീടണ്ടോ? അതേപോലെയാണ് സിനിമ കാണുണ്ടെങ്കി അയ് ഏത് സിനിമയാണ് അത് ഏതാ അതിനെകുറിച്ചുള്ള ചോയിക്ക. അതേപോലെ അതെ അതെ പിന്നെ പേര് പറയാൻ പാടില്ല സ്ഥല എവിടെയാന്നുള്ളതറിയൻ പാടില്ല.
ഉം
അങ്ങനെ. ഞമ്മള് വിളിക്കുമ്പോ നമ്മളെവിടുന്നാണ് ആരാണ് എന്താണ്ന്നുള്ള വ്യക്തമാവാൻ പാടില്ലാന്നർത്
ഓ അങ്ങനെ ഇപ്പൻസ്സിലായി.
അങ്ങനെ. ഇത് ഫോൺ കോള് റെക്കോർഡിങ്ങിലാണ്ള്ളത്. ആ കൃഷി ഒക്കെ ണ്ട്
ഓ ണ്ട്ല്ലേ?
കൃഷിടെ ഭാഗം തെങ്ങ്ൾണ്ട് ഞങ്ങക്ക് പിന്നെ കൊർച്ച് കവുങ്ങൾണ്ട്.
വിളവെടുപ്പക്കെങ്ങനെയാ?
ഉം അവൊക്കെ അവനാന്റെ ആവശ്യങ്ങൾക്കൊള്ളൂ കൃഷിന്ന് പറയാൻ മാത്രന്നുല്ല ജസ്റ്റ് ഒന്ന് രണ്ടണ്ണം നാലണ്ണങ്ങാണ്ട്. തെങ്ങണ്ട് രണ്ട് മൂന്നൂക്കെ വാ കവുങ്ങ്ണ്ട് പിന്നെ രണ്ട് വാഴ ഒക്കവ്നാന് കാര്യങ്ങൾക്കും മാണ്ടിങ്ങാണ്ട പൊർത്ത് കൊടുക്കാനുള്ളത് ന്നുണ്ടാവ് ല
ഉം
പിന്നെ എന്തൊക്കെ എന്താ ഫുഡൊക്കെ ഉണ്ടാക്കലുണ്ടോ
ആഹ് ഫുഡൊക്കെ ഇണ്ടൊക്ക ഇണ്ടാക്കാർണ്ട്
അഹ് നേരത്തെ എന്ത ഐറ്റംസാ ഇണ്ടാക്കാ
അങ്ങനെയൊന്നുല്ല അതായത് ബിരിയാണി അതുപോലെ ഫ്രൈഡ് റൈസ് മന്തി അങ്ങനെയൊക്കെ
അതല്ലെ ആഹ് ആഹ് അത്യാവശ്യം ഇന്ന ഇപ്പ പാചകറിയാലോ
അത്യാവശ്യം ആഹ് കുഴപ്പല്ലാണ്ട് അങ്ങനെ പറയാം ജീവിതം നിലനിർത്താനൊക്കെ കഴും
അതെ അതെ സ്നാക്സ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുല
ഓ സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കാലോ
ഉം ഉം എന്തൊക്കെണ്ടാക്ക
എന്തൊക്കെയാണ്ടാക്കാന്ന് ചോയിച്ചാ ഉള്ളിവടണ്ട് സമൂസയിണ്ട് അങ്ങനെയൊക്കെ
ഉം ഉം വേറെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കൂലേ
സ്പെഷ്യൽ ആയിട്ട് സാൻവിച്ച് അതൊക്കെയാണ ഉദ്ദേശിക്ക്ണ അതൊക്കെ ഇണ്ടാക്കാറുണ്ട്
അല്ല സാധാ നോർമ്മലന്നെ പരിപ്പ് വട ഉഴുന്ന് വട
ഏയ് ഇല്ല പരിപ്പ് വട ഒരു വട്ടം ട്രൈ ചെയ്തരുന്നു
അതെയോ
ആഹ് പരിപ്പവടേം മുട്ടബജിയൊക്കെ ഉഴുന്ന് വടയോന്നും അങ്ങനെ ഇണ്ടാക്കിട്ടില്ല
അതല്ലെ ആഹ്
പൊ പൊതുവേ സ്നാക്സ് ടൈപ്പിനോടൊന്നും അത്രക്ക് ഇഷ്ടല്ലാത്ത വ്യക്തിയാണ്
ആഹ് അതെയോ
ഉം
ഉം ഉം പിന്നേ
പിന്നെ എന്തൊക്കെ മയ ഉണ്ടോ പ്പവിടെ
ആഹ് മഴ ഉണ്ടായിരുന്നു
ഉം
നിങ്ങള് എത്ര ആഹ് ഇതില് ജോയിൻ ചെയ്തിട്ട്
ഞാനിപ്പ അത് തുടങ്ങിയിട്ട് രണ്ട് മാസോന്നും ആയിട്ടില്ല ഒരു രണ്ടാഴ്ച കഷ്ടിട്ടാവുന്നു
പിന്നെ എന്ത എന്തെലും ചോദിച്ചറിയാണെങ്കിൽ ചോദിക്കാട്ടോ
ആഹ് കൊപ്പന്നില്ല ഇതൊക്ക തന്ന ടൈമാവോളം സംസാരിക്കളന്നെ അഹ്
ഉം
ഉം വീട്ടില്
ഏഹ്
ഗാർഡൻ ഉണ്ടാവോ പൂന്തോണ്ടാക്കണ്ടോ
അങ്ങനെ വലിയ ഇതായിട്ടൊന്നുല്ല എങ്കിലും ചെർ ചെർതായിട്ട്
ഉം ഉം ആഹ് മക്കളില്ലേ വല്യ ആൾക്കാര് തമാശ കളിക്കുന്നത് പിന്നെ അഞ്ചിലാ പിന്നേ ആങ്ങളണ്ട്
ആഹ് നിങ്ങളെ പഴയകാല സ്കൂള് അനുഭവങ്ങളൊക്കെ പങ്കിടാൻ താല്പര്യണ്ടോ
പഴയകാല അനുഭവം എന്ന് പറഞ്ഞ കൊഴപ്പൊന്നുല്ല നമ്മള് നൊസ്റ്റാൾജിയ അതാണ് കാര്യയിട്ട് അനുഭവങ്ങക്കെള്ള
ഉം
പക്ഷെ ഇന്നെത്തെ കുട്ട്യേൾക്കാ നൊസ്റ്റാൾജിയെന്റെ ഒര് സാനവും വാങ്ങിക്കാനും താക്കാ ആഹ് ടേസ്റ്റും കാര്യോ ഒന്നുംണ്ടാവൂലല്ലോ
ഉം അല്ല മഴയത്തെക്കെ സ്കൂള്ല് പോഴ കാര്യങ്ങളൊക്കെ
മിഠായികളും ഒക്കെപ്പൊ ഒക്കെ മാറീലേ
ഉം ഉം
ഉം അങ്ങനെ കടേക്ക് പോകും കുട്ടിക്കാലാവുമ്പം കടീപോയി ഏഹ് അന്ന് ആഹ് ചക്കെക്കെണ്ട് ചക്കിം മാങ്ങ്യൊക്കൊ
ക്ക വെച്ചിട്ട് എന്തൊക്കെ വിഭവങ്ങളാ ണ്ടാക്കാറ്
ചക്ക പൊരിണ്ടാക്കും ചക്ക് കൂട്ടാണ്ടാക്കും അതൊക്കെ തന്നെയാണ് ഇബെട്ത്തെ സ്പെഷ്യെലയ്റ്റംസ്
ഓഹ് അവ്ടെ കൂട്തലായിട്ട് കാണ്ന്നെ എന്താണ്
കൂട്തലായ്ട്ട് ചക്കക്കാലല്ലേപ്പം ചക്കെന്നെ
ഉം ഉം
ഇത് വരിം മാങ്ങേണ്ടേര്ന്നു രണ്ട് മൂന്ന് മാസം ഉം മാവ് മരണ്ടേയേര്ന്നു അയ്മെ നറേ മാങ്ങണ്ടായ്ര്ന്നു പലേ ഭാഗെത്തുന്നും ആൾക്കാര് വെന്ന് പൊർക്കി ഇട്ത്തൊണ്ടോവും ഞമ്മക്കും ക് ട്ടും കാെറേ പൊർത്ത്ക്കും കൊട്ക്കും കൊറേ
ഉം അല്ല മാങ്ങ എന്താ ഉപ്പിലിടാ അച്ചാറ് അങ്ങെനെ എന്തേലും
ഉം ഉപ്പിലിട്ട്ക്ക്ണ് കൊറേ അച്ചാറ്ട്ട്ക്ക്ണ് കൊറേ ഒൺക്ക്യെച്ച്ക്ക്ണ് പിന്നെ കറി വെ ക്കും ചെലേ സമയം അങ്ങെനാെക്കേ ആഹ് മാങ്ങാ കറിണ്ട് നല്ല രസാ കട്ക്ർത്താണ്ട് പഴ്ത്ത മാങ്ങ
കടുവാങ്ങാന്നാണ് അയ്ന്റെ പേര്
അല്ല അത് വേറെ അത് ചെറ്യേ മാങ്ങ ആവ്ണേന്റെ മുമ്പെന്നെ പർച്ച്കാണ്ട് അച്ചാർലിട്ട്ങ്ങാണ് വെക്കെല്ലേ
ആഹ് അങ്ങനെ അല്ല മാങ്ങ ഒണക്കീന്നർഞ്ഞാ എന്തുവാ
മാങ്ങ വെയ്ലത്ത്ട്ട് ഒണക്കണം അതായത് പഴ്ത്ത മാങ്ങേലെ പഴ്ത്ത മാങ്ങ ചീന്തിയാണ്ട് വെയില്‌ല്ലോട്ത്ത് ഇട്ട്കാണ്ട് ഒണെക്കിയെട്ക്കാ
ഞങ്ങള്‌വ്ടെ പൊതുവേ ഉപ്പിലിടാ അച്ചാറ് കടുമാങ്ങ അങ്ങെനെ ക്കേണ് പ്പ ഇതൊക്കെ പുതിയ വിഭവങ്ങളാണ് അതോണ്ടാ ചോയ്ച്ചെ
ആഹ് പുത്യെ പുത്യേ അതാ ഇപ്രാവശ്യം യൂടൂബ് തൊർക്കാ ഓരോന്ന് കാണാ ണ്ടാക്ക അതെന്നെന്നെ പണി
ഉം ഉം അല്ലാ യൂടൂബ് നോക്കീട്ടൊക്കെ നന്നായിട്ട് പാചകം ചെയ്യാേ?
ആഹ് അതൊക്കെ ചെയ്യും
ഓഹ് അങ്ങെനെ
അയ്ന് ഇൻക്ക് ഫുഡ്ഡ് റെസിപ്പിന്റെ ആളും ഒക്കെണ്ട് ആഹ് ഇഷ്ടാ അത് ഇങ്ങെനെ ഒരാളും കൂടി ഞമുക്ക് ഹെൽപ്പറായിങ്ങാണ്ട് നിന്നെരാച്ചാല് അതിലേറെഷ്ടാ
പ്പുല്ലാണ്ട് കഴിക്കാ അതൊക്കേണ് ങ്ങക്ക് ഇൻട്രെസ്റ്റ്
ആഹ്
ഉം പിന്നെ എന്തെക്കെ
പിന്നെന്തെക്കേ
പിന്നെ ഇങ്ങെനെ പോകുന്നൂ
ഉം ന്നായ്ക്കോട്ടെ സമയായി എടെക്ക് വിളിച്ചാേളോണ്ടൂ ഉം ഏഹ് ആഹ് ണ്ടേ ഗ്രുപ്പ്ല്ണ്ട്
ഓക്കെ ഓക്കെ
ആഹ് ന്നാ ശെരി ശെരി.